ആഹാ ആ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്നാ വിശേഷം സുഖൊന്നു അല്ല. അവിടെഎന്നാക്കെണ്ട് വിശേഷം?
എന്നാ വെയിലായോണ്ട്.
ആഹ് ഇന്ന് നല്ല വെയിലല്ലായിരുന്നോ.
ആഹ് എന്നിട്ട് ഇങ്ങനെ പറമ്പിക്കൂടെയക്കായിരുന്നു ഊ.
അങ്ങോട്ട് വെയിലുണ്ടായി
ആഹ് നല്ല വെയിലായിരുന്നു. പറമ്പിക്കൂടെയക്കെ ആയിരുന്നു.
ആഹാ വെയിലായതുകൊണ്ടല്ലേ
ഉം ഇച്ചിരി ഏഹ് ഈമ് ഇപ്പൊ കൊറ്ച്ചായിട്ട് ഏഹ് മഴ വരുന്നേന് മുമ്പ് പറമ്പൊക്കെ ഒന്ന് തെളിച്ച് വൃത്തിയാക്കി ഇട്ടേക്കുവായിരുന്നു
ആഹ് ഹാ ഹാ
അന്നേരം മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുല്ലെല്ലാം നല്ല കിളുത്ത് അങ്ങനെ ആയിരി
ആഹ് നന്നായിട്ട് മഴ കേറി വ മഴ വന്ന് അല്ല പുല്ല് ര് വന്ന് മഴ പെയ്തോണ്ട്
ആഹ് അന്നേര ആണെങ്കി ഇപ കിളിത്തു വന്നപ്പഴത്തേക്കും ഒത്തിരി ഇമ് ഇതില്ലെ കയ്യുണ്ണ്യൊ കയ്യുണ്ണി ഒരുപാടു ഉണ്ടായിട്ടുണ്ടായിരുന്നു
ഉം
അപ്പ അതിനെയൊക്ക കൊറച്ച് പറിച്ചെടുത്ത് ഏഹ് കയ്യുണ്ണി നല്ല സാധനാണലൊ മുടി ഉണ്ടാകാനായിട്ട് ആഹ് അപ്പൊ അതിനെയൊക്കെ കൊറച്ച് പറിച്ച് ഇങ്ങനെ എണ്ണക്കകത്തൊക്കെ ആക്കി വെക്കാന്നൊക്കെ ഓർത്തോണ്ടിരിക്ക്ണു ഞാന് എങ്ങനെ എന്നാ ചെയ്യ്ണ വെച്ച ഈ കറ്റാർ വാഴ പോളെ ഒക്കെ ഉണ്ടല്ലൊ
ആഹ്
കറ്റാർവാഴ
ആഹ് കറ്റാർവാഴീം
ആഹ് കറ്റാർവാഴീം, കൈയുണ്ണിയും ഒക്ക കൂടി ഒണങ്ങും
ആഹ്
ഓണങ്ങീട്ട് വെയിലത്ത് വെച്ച് എണ്ണയ്ക്കകത്തിട്ട് വെക്കും
ആഹ് ഹാ
ആഹ് ചെലോര് ഇങ്ങന എണ്ണ കാച്ചുവല്ലൊ
ആഹ് ആഹ്
എണ്ണ കാച്ചുമ്പൊ ഒരു പാകവുണ്ട് അല്ലെ
ആഹ് അതെ അതെ അതെ ആഹ് എണ്ണ കാച്ചുന്നതിന്റെ പാകമുണ്ട്
ആഹ് പാകം തെറ്റിപ്പോയ മുടി പോവും
അതേ അതേ മുടി പോവും
ആഹ് അതുകൊണ്ട് പിന്ന നമ്മള ആഹ് പാകം തെറ്റ ഇത് എല്ലാം വരുത്തി വെക്കുന്നുണ്ടല്ലൊ ന്നോർത്തോണ്ടെ
ആഹ് അതേ